ഹലോ ഞാൻ ഓ ഫുഡെല്ലാം കഴിഞ്ഞു ഞാനപ്പ ക്ക് കൊറച് എഴുതാനുണ്ടായിരുന്നു അപ്പൊ അത് എഴുതാലോന്നോർത്ത് ബുക്ക് എടുക്വയിരുന്നു
ആ ആ പ്രോജക്ട് വർക്ക് അതെ നോട്ട്സ്
നോട്സ് നോട് ച് കൊറേണ്ട് ഒരു ലോഡ് തന്നിട്ടുണ്ട് എഴുതാനായിട്ട് ക്കണം
ആ ഇപ്പൊ രാത്രി എന്തോന്ന് കഴിക്കാൻ ചോറാണോ അതെ പലഹാരാണോ
രാത്രി മ് ചപ്പാത്തിണ്ട് ചോറുണ്ട്
ആ ആ കറികളെല്ലാം കാണാം ഇങ്ങ കഴിക്കാതെ ഓരോ ത് ആഴ്ച ഓരോ മെനു ആണ്
ഇന്ന്പ്പോ ഞങ്ങക്ക് മുട്ട ഇങ്ങനെ തോരൻ പോലെ ആക്കൂല്ലേ അതും പിന്നെ പരി പിന്നൊരു കറിയും പിന്നെ ക്യാബേജ് അങ്ങന അതാരുന്നു ഇന്നത്തെ ബഷ്ണം
ആ
ചേച്ചി എന്താ വെച്ചേ
ആ ഞാന് ഇവിടെന്ന് മീൻകറി ഹ് തോരൻ ഹേ മരിച്ചീനി ഏ പിന്നെ ആ തൈര് കറി മോര് കറി ആ ആ
ഫുഡൊക്കെ ഇണ്ടാക്കോ നല്ലോണം
ആ ഫുഡ് എല്ലാം ഉണ്ടാക്കും കല്യാണം കഴിഞ്ഞേന് ശേഷം എല്ലാം എങ്ങനെ ഉണ്ടാക്കാൻ പഠിച്ച്
ആ എന്ന ഇനി എന്നാ എനിക്ക് കുറച്ച് റെസിപ്പീസൊ ഒക്കെ പറഞ്ഞതായോ
ആ പറഞ്ഞരാം നിങ്ങക്ക് ഹോസ്റ്റല് ഉണ്ടക്കി കഴിക്കാനുള്ള സൗകര്യണ്ടോ അതെ അവിടെ ഉണ്ട
ഹോസ്റ്റല് ഇപ്പ ഇണ്ടാക്കി കഴിക്കാൻ പറ്റൂല ഞങ്ങളൊര് രണ്ട് ണ്ട് മൂന്ന് മാസം കയുമ്പോ ഇവിടുന്ന് മാറണംന്ന് വിചാരിക്ണ്ട് വീടെട്ത്ത് താമ ച്ചാലോന്ന് ആലോചിക്കണ്ട് അപ്പൊ എന്തായാലും ഞങ്ങക്ക് കുക്ക് ചെയ്യേണ്ടി വരും
ആ അപ്പൊ അവിടെ ആരും കാണുവല്ല് ചേലോരിങ്ങനെ ആഹ് വീടെടുത്തൊക്കെ അഞ്ചാറ് പേര് താമസിക്കയും കുക്ക് ചെയ്യാ ഒരാള് കാണുവന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്
അങ്ങനെ ഇവിടെ അങ്ങനെ ആൾക്കാരെ കി ട്ടൂല്ല പിന്നെ നമ്മളതിനും പൈസ കൊടുക്കണം എല്ലാം കൂടി നടക്കൂല അപ്പ പിന്നെ നമുക്ക് തന്നെ കുക്ക് ചെയ്യാവുന്നല്ലേയുള്ളൂ കൊറച്ച് സാധനങ്ങള് ഇണ്ടാക്കി വച്ച് കയിഞ്ഞാ നമുക്ക് എടുത്ത് കഴിക്കാലോ ആവശ്യമുള്ളപ്പോ ചൂടാക്കി എടുത്താ പോരെ ഇപ്പോ ബീഫൊക്കെയാ ന്നേലും കൊറച്ച് വരട്ടി ഇതുപോലെ ആക്കി വെച്ച് കഴിഞ്ഞാ നമുക്ക് കൊറച്ച് ദിവസൊക്കെ ചൂടാക്കി എടുത്ത് കഴിക്കാലോ
ആ ഫ്രിഡ്ജിൽ വെച്ചിരുന്നാ കുക്കറൊണ്ടെങ്കിൽ നമ്മുക്ക് സമയത്ത് വേവിച്ചും കഴി
ആഹ്‌ കഴിക്കാം അപ്പൊ അങ്ങനെ ഏയ് ഹോസ്റ്റലെ ഫുഡോന്നും ഇഷ്ടല്ല ഇന്നിപ്പ ഞാനാകെ എപ്പോഴാണ് ഫുഡ് കഴിച്ചേക്കുന്നത് ഉച്ചക്ക് കഴിച്ചില്ല വൈകിട്ടും കഴിച്ചില്ലായിരുന്നു
കറികളാണ് മീന് അങ്ങനെല്ലാം കാണുവോ അതെയോ ആഴ്ചയിലൊരി
മീനുണ്ട് മീന് എല്ലാ ദിവസ സോം മീന്ണ്ട് ഏഹ് ഉച്ചക്ക് പക്ഷെ നമുക്ക അങ്ങനെ ഇഷ്ടാവൂലാ ഓലല്ലല്ലോ ഇവിടെ കിട്ടാ ഇവിടെ ഈ പറഞ്ഞ നമ്മള ഇങ്ങനെ മീൻ വൃത്തിയാ കണ്ടാവുമ്പോ ഒരു സകല
ആ ഒരു ഒരു ഉലിമ്പ് എന്ന് പറയും നമ്മളവിടേക്ക് ആഹ അപ്പൊ ചില സ്ഥലത്ത് അങ്ങനെയാണ് എനിക്കും അത് ആ അങ്ങനെ ഒരു പച്ച ഒരു സ്മെല് ഇത് വരുും നല്ല കറിയായിട്ടി ഇരിക്കും പക്ഷെ പ പച്ച ചൊവ തോന്നുല്ലി വായിക്കാത്ത എനിക്ക അങ്ങനെ തോന്നുന്നു ചേില ഹോട്ടലില കയറിയേ
എ
ഉം
പിന്നെ ഞങ്ങൾക്ക് എല്ലാം ദിവസം രാത്രി ചിക്കനൊക്കെ ഉണ്ട് ചിക്കൻ കറി പല ടൈപ്പ് ചിക്കൻ കറിയാണ് അതും ഇവരുടേതായ രീതിക്ക് ഇവരുടെ മസാലക്ക് ഇട്ടിട്ടുള്ളൊരു ചിക്കൻ കറി അത് നമുക്ക് എല്ലാ ആഴ്ച ഇല്ല ആഹ അതെ കാരണം തന്നെ എപ്പോഴും നല്ലത് ഇപ്പൊ വന്നപ്പോൾ വിചാരിക്കണ നാട്ടില് തന്നെ നിന്നാ മതിയായിരുന്നല്ലോ
ആ ഹോസ്റ്റല് ഇന്നോടെൊക്കെ പറഞ്ഞിട്ടുണ്ട് എറെ കൂട്ടുകാരല്ലാം എപ്പറും ഹോസ്റ്റലിൽ പോയ ആ നമ്മള് പഠിക്കാൻ എന്നന്ന് വെച്ചാ ഫുഡിന്റെ കാര്യത്തിലൊക്കെ നമ്മൾ നല്ല ഇതാവുന്നു പോയ ഒരാള് ഇങ്ങനെ പോയ ആറ് കിലോ തന്നെ കുറഞ്ഞു ഒരു മൂന്നാല് മാസം ഇന്നപ്പോൾ ശെരിയാ ഉം മെലിയണമെങ്കിൽ ഹോസ്റ്റലിൽ പോയാ മതിന്ന് അവള ഇങ്ങനെ പറ
അതെ ഇതിപ്പോ നമുക്ക് പുറത്തുന്നു ഫുഡ് കഴിച്ച മേടി വച്ച് കഴിക്കുന്നേതിന ഒരു പരിധിയില്ലേ കുറെേ ഫാസ്റ്റ് ഫുഡ് ഒക്കെ കഴിക്കുമ്പോത്തേക്കും ശരീരം ശരീരത്തിനും കേടാണ്
അധികം അങ്ങനെ കഴിക്കാത്താണ് നല്ലത് പക്ഷെ ഉണ്ടാക്കാൻ പറ്റുമങ്കിൽ സാധനങ്ങൾ എല്ലാരും കൂടെ ചേർന്ന് വാങ്ങിച്ചാലേ നല്ലേ ഉണ്ടായ കാഴച നല്ലതാണ്
ആ പക്ഷെ നമുക്ക് ഇപ്പ ഇവിടെ ഹോസ്റ്റല ഉണ്ടാക്കാനായിട്ട് സംഭവങ്ങള ഒന്ന പിന്നെ വീട്ടിൽ ഉണ്ട് കറന്റിൽ കുത്തി അപ്പ അതില ഇങ്ങനെ ചായ പിടിക്കും പിന്നെ കോണൊക്കെ പുഴുങ്ങി തിന്നും മധുരമുള്ള കോണല്ലേ ഏ ചോളം അപ്പൊ ചോളം ഒക്കെ ഒക്കെ പുഴങ്ങി പിന്നും അല്ലാണ്ട് വേറൊന്നും നമുക്ക് ചെയ്യാൻ പറ്റൂല പിന്നെ വേറെയൊരുദിവസം പായസം ഉണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങള്ൾ
ആ
അങ്ങനെയൊക്കെ ഇണ്ടാക്കും അല്ലാണ്ട് വേറൊന്നും ഉണ്ടാക്കാൻ പറ്റില്ലപ്പ ഞങ്ങൾ എന്തായാലും എന്താലും ഇവിടെ നിന്നിട്ട് ഫുഡ്‌ ഒന്നും കഴിക്കണില്ല ഹോസ്റ്റലിൽ അപ്പൊ ആ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് പുറത്ത് നോ
അഹ് ആഹ് ഒരു അഞ്ചാറ് പേര് ചേരുമ്പോഴ അത്രെയും പ്രശ്ന ഇല്ല
അതെ
ഉം
കുറച്ചധികം പേരിട്ടിട്ട് ചിക്കൻ ബീഫായാലും മേടിക്കുക
ആഹ് വലിയ വീടെല്ലാ മൂന്ന് റൂമുള്ള സ്ഥല ആണെങ്കിൽ കുറച്ച് കൊറച്ച് പേർക്ക് താമസിക്കും
ആഹ് താമസിക്കാം ആൾക്കാര് കൂടുതല ഉണ്ടെങ്കിൽ നമുക്ക് റെന്റും കൊറയും പിന്നെ അതുപോലെ ഭക്ഷണ ആയാലും നമുക്ക് ചില വീട്ടിൽന്നൊക്കെ വരുമ്പോ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് വന്ന കഴിഞ്ഞ കൊഴപ്പില്ലല്ലോ
ആഹ് അത് തന്നെ ഇപ്പൊ എന്തെങ്കിലും വാങ്ങണമെങ്കിൽ എല്ലാരും കൂടെ ഷെയർ ആകുമ്പോ നമ്മളറിയത്തില്ല കൊറച്ചു പേരാവുമ്പോ കഴി ഒരുപാട് പൈസ
പൈസ പോകും അപ്പൊ എന്തായാലും ഇനീപ്പ മാർ ടുമ്പം കുക്ക് ചെയ്യാൻ കുക്ക് ചെയ്യാനൊക്കെ അറിയാം ഒരുവിധോക്കെ അറിയാം എന്നാലും പുതിയ പുതിയ റെസിപ്പീസൊക്കെ കിട്ടുവാണെങ്കിൽ അതെല്ലാം ട്രൈ ചെയ്ത് നോക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് അതാണ് ഞാൻ ചേച്ചിനോട് ചോദിച്ചത് എന്തേലൊക്കെണ്ടേ റെസിപ്പി പറഞ്ഞു ന്നന്നോ
ആഹ അതൊക്കെ പറഞ്ഞു തരാം ചോദിച്ചാൽ മതി ഞാൻ പറഞ്ഞു തരാം എല്ലാം ആ വ ഏകദേശോക്ക നമ്മള ഈ നാടൻ ഭക്ഷണോം അല്ലാത്ത കൊറെ എല്ലാം ഉണ്ടാക്കും ഉം ഉം
അങ്ങനെ കപ്പ കപ്പയൊക്കെ കിട്ടാറുണ്ട് പക്ഷേ നമ്മളങ്ങനെ വാങ്ങിച്ച ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല നമ്മൾ പിന്നെ പുറത്ത് പോയിട്ട് കഴിക്കും എടക്ക് ഇങ്ങനെ കഴിക്കാൻ തോന്നും കേക്കും നമ്മള ഇവിടെ കേരളാ റെസ്റ്റോറന്റ് ഒക്കെ ഉണ്ട് അപ്പൊ അവിടൊക്കെ പോയിട്ട് കപ്പ മീൻകറി പിന്നെ മറ്റേ എല്ലും കറി പ്പയും അതൊക്കെ കഴിക്കും
ഉം
അങ്ങന അതൊക്കെ എടക്ക് തോന്നുവ പിന്നെ എപ്പോഴും പൈസ കളയാൻ പറ്റൂലല്ലോ
ആ എപ്പഴും ഇങ്ങനെ ഹോസ്റ്റലില് ഇപ്പ ചെലവികള് വേറെയും വരുന്നല്ലോ
ആ പിന്നെ ഫാസ്റ്റ് ഫുഡ് ഒക്കെ എത്രന്ന് വെ ച്ച കഴിക്ക പരമാവധി അത് ഒഴിവാക്കാൻ നോക്കിയാലും നമ്മള് ഫുഡ് ശരിയല്ലാത്തോണ്ട് മേടിച്ചു പോവും
ആ അത് തന്നെ ഹോട്ടൽ നല്ലങ്ങനെ നമ്മൾ ഒരു ഒരു ദിവസം വാങ്ങിച്ച് പിറ്റേന്നും ഒരിക്കൽ കൂടെ വാങ്ങുമ്പോ നമ്മളാ ഇത് മടുക്കും പക്ഷെ നമ്മളെ വീട്ടിൽ ആഹാരം ആകുമ്പോ നമ്മള് എത്ര കഴിച്ചാലും നമ്മക്ക് ആ ഒരു മടുപ്പ് വരത്തി ല്പ ആ പറയാൻ കാരണോന്ന് വെച്ച ഇപ്പ മോൻ ഇല്ല മാസം തികയാതെയൊക്കെയാണ് ജനിച്ചത് അപ്പൊ ഇങ്ങനെ മൂന്ന് മാസം അ ഇവനേം കൊണ്ട് ഹോസ്പിറ്റലിൽ കിടന്നാരുന്നു അപ്പോഴൊക്കെ നമ്മളിങ്ങനെ ഹൊ ഒരാഴ്ച ആകുമ്പോ തന്നെ ഇങ്ങനെ ഫുഡ് എല്ലാം അടുക്കും അതിനെ എന്നും കൊണ്ടുവരാന് ആ വീട്ടിൽ ആരുമില്ല ആഹ് പറ്റുന്നൊസം കൊണ്ടൊരും ഓ അതുകണ്ട് ഈ വെളീന്ന് കഴി എനിക്ക് അധികം അങ്ങനെ ഇഷ്ടല്ല വല്ലപ്പോഴും നമ്മക്ക് വല്ല ഒരു കൊതി തോന്നുമ്പോൾ കഴിക്കാം
ആ എപ്പോഴും പൊറത്തിന്ന് കഴിക്കാന്ന് വെച്ചാ പൈസയും അതി കാവും പിന്നെ നമ്മള ഹോസ്പിറ്റൽ ച് ചെലവും അതുകൂടാണ്ട് ആ ചെലവും എല്ലാം കൂടി നമുക്ക് നടക്കേയില്ല
ആ അല്ലെങ്കിൽ ഇന്ന് പുറത്ത്ന്ന് കഴിക്കണവരെയൊക്കെ സമ്മതിക്കണോ എന്നെക്കൊണ്ട് പറ്റൂല
ആ അതെ ഇപ്പൊ എന്റെ- എന്റെ പരിചയ- തിലൊരു കുട്ടി പഠിക്കാൻ വേണ്ടിയിട്ട്- വേറോരു സ്ഥലത്തേക്ക് പോയിട്ടുണ്ട് അപ്പൊ അവളുടെ അമ്മ ഇങ്ങനെ വിളിച്ച- ച്ചപ്പോ പറഞ്ഞതാണ് ഇപ്പൊ പോയിട്ട് ഒരാഴ്ചയ ആയിട്ടുള്ളൂട്ടോ അപ്പ ഫുഡ ആണെങ്കിൽ തന്നെ പൈസ- സ കൊടുത്ത് സ്വന്തം പൈസക്ക് പുറത്തുന്ന് വാങ്ങിച്ച് കഴിക്കണം അതും ഒര് ഒരു ഇഡിലി കി നൂറ്റി ഇരുപത് രൂപയാണ്
ശയ്യോ ഇപ്പൊ സാധനങ്ങൾക്ക് നല്ല വില ഇപ്പോഴതിനും ഇവിടെല്ല ഓരോ ഹോട്ടലിൽ ചായ- പന്ത്രണ്ട് പതിനാല് പതിനാറ് വരെ ആയി
പത്ത് രൂപ ഉണ്ടായിരുന്നുള്ളു പണ്ട് പിന്നെ എട്ട് രൂവ അങ്ങനെയൊക്കെയാണ് ചായ
അത് തന്നെ ചില തട്ടുകടല്ലേ ഇട്ടരിയാണ ഉള്ളത് ചായ ആയിട്ട് കടി എട്ട്
ആ ഇല്ല ഇതിപ്പോ ഇവള് പറയണ കേട്ടിട്ട് ഞാന ഓ ഇത്രയും പൈസുണ്ട് അപ്പൊ അവൾക്ക് അവിടെ നിക്കാൻ പറ്റണില്ല ഫുഡ് കൊള്ളത്തും ഇല്ലാന്നാ നമ്മള ഇത്ര പൈസയും കൊടുക്കണം അപ്പം പിന്നെ ഇവൾടെ വീട്ടിൽന്ന് വിളിക്കാനു നീ അവിടെ നിക്കണ്ട ഇങ്ങോട്ട് ട്ടു പോ ആളൊന്നാമതെ ക്ഷീണിച്ചതാണേ ആ അയിന്റെടയില് ഇനിയിപ്പോ ഒന്നും കൂടി പോയിക്ക പിന്നെ ഒന്നും ഉണ്ടാവൂല്ല
ആഹ്
അങ്ങനെ
ഓ അത് അപ്പൊ എന്തെങ്കിലും റെസിപ്പി വേണമെങ്കി എന്നോട് ചോദിച്ചാ മതി കേട്ടോ ഞാൻ പറഞ്ഞുരാം
ആഹ് ഞാ ചോയിക്ക
ആഹ് പിന്നെ ഏത് തരത്തിലുള്ള ഇഷ്ടമായി ച്ചാ വെളിൽന്ന് വാങ്ങണെല്ല ഞാൻ ചോദിച്ചാ ഈ നാടൻ ഭക്ഷണന്നാ ഇഷ്ടമല്ലാത്ത അല്ലാത്ത ഭക്ഷണങ്ങളാ ഇഷ്
എനിക്ക് നാടന ഇഷ്ടം നാടന ഇഷ് ത്തം ഇങ്ങോട്ട് ഹോസ്റ്റലിലോട്ടൊക്കെ മാറിയ പിന്നെ നാടൻ മാത്രം മതി കൊതിയാവും മെടക്ക് ഫോണൊക്കെ എടുക്കുമ്പോ ചെലപ്പൊ വേഷന്ന് ഇരിക്കാരികും അപ്പോഴായിരിക്കും ഇങ്ങനത്തെ ഒരോ വീഡിയോ കാണത്
ആഹ് എനിക്കിങ്ങനെ വീട്ടിലായിരുന്നിട്ട് തന്നെ ഇങ്ങനെ നാടൻ ഭക്ഷണംമൊക്കെ ഓരോ റീൽസിലൊക്കെ ഓരോരുത്തർ അപ്പഴ ഇങ്ങനെ കൊതിയ എനിക്കും ഈ ബിരിയാണി ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടംമായിരു കെ രി സ്കൂൾ പഠിക്കുമ്പോഴ ഭയങ്കര ബിരിയാണിയാണ് പക്ഷ ഇപ്പോ എനിക്ക് നാടൻ ഭക്ഷണാ ഇഷ് നാടൻ ഭക്ഷണം നമ്മൾ എത്ര കഴിച്ചാലും മടുക്കൂല ആ അ ആഹ് പക്ഷെ ബിരിയാണി ഒരു നേരം കഴിച്ചാ മടുക്കും എനിക്ക് എന്തോ അപ്പൊ അങ്ങനെ നെയ്യ് അങ്ങനെ ഒന്നും ചേർന്ന ഇഷ്ടമേ അല്ല
ആഹ് എനിക്കും ഇഷ്ടല്ല ബിരിയാണി
ഉം മന്തിയെല്ലാം കഴിക്കോ
ആഹ് മന്തി കഴിക്കും മന്തി മേടിക്കാനങ്ങനത്ര വലിയ കാര ഇപ്പൊ ഇങ്ങോട്ട് കഴിക്കും അങ്ങനെ ഇഷ്ടവാണെ നിക്ക് ചോറ് കൂട്ടി കഴിക്കും ചോറ് മടുപ്പാവും
ഉം ഉം ആ എനിക്ക് ആദ്യം മന്ത് നല്ല താല്പര്യമായിരുന്നു പക്ഷെ ഇപ്പോഴ്‌ എന്തോ എനിക്ക് മന്തി എനിക്കത്ര ഇഷ്ടല്ല പക്ഷെ അയ്ന്റെ ചിക്കൻ ഇഷ്ട്ടാണ് മന്തിടാചോറില് കുറെ എണ്ണ എല്ലാം
ആഹ് ചോറും ആ മായണേസും ക്ക്കൂടി മിക്സ് എല്ലാവർക്കും ഇഷ്ട്ടാവൂല്ല
പക്ഷെ മൈണസ് എനിക്കിഷ്ടം തന്നെ ആട്ടാ എനിക്ക് ഈ പി സി യോടിടെ പ്രശ്നം ഉള്ളത്കൊണ്ട് ഇങ്ങനെ അതിലൊക്കെ നല്ല അല്ലേ അപ്പൊ അങ്ങനെയൊന്നും ഞാൻ കഴിക്കൂല
പി സി ഒ ടി ഇണ്ടല്ലേ എനിക്ക്ണ്ടോന്ന് സംശയംഒണ്ട് എനിക്കിപ്പോ രണ്ടു മാസായിട്ട് പിരീഡ്സ് ആയി ഇല്ല
ആ എനിക്കിങ്ങനെ ആ അങ്ങനെ ആവില്ല എനിക്ക് പക്ഷെ കറക്റ്റ് ആവോന്ന് വച്ചാ ഈ മാസം പത്താംതീയാണെങ്കി അടുത്ത മാസം പതിനഞ്ച് അടുത്ത മാസം ഇരുപത് അങ്ങനെ ഓരോ മാസം അഞ്ചുവച്ച് അഞ്ചുവെച്ച് കൂടിപ്പോവും
അപ്പൊ കാണിച്ചാരുന്നോ
ആ അപ്പോഴേ കാണിച്ചു അപ്പോഴാ അപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞത് പി സി ഒ ടിടെതിണ്ട് ഫുഡ് എല്ലാം കണ്ട്രോള് ചെയ്യണന്ന് അപ്പൊ അങ്ങനെ എണ്ണാ മധുരം ഈ നല്ല അപ്പൊ അങ്ങനൊക്കെ ആദ്യൊക്കെ ഞാൻ ആ ഇപ്പങ്ങനെ മയ മന്തി കിട്ടിയാലും ചിക്കൻ ആ വേറൊരു തക്കാളീന്റൊരു ചട്നി പോലണ്ടല്ലോ അത് ആ വെജിറ്റബിൾസ് അങ്ങനെ വെച്ച് കഴിക്കും
അപ്പൊ ഞാൻ എന്തേലും റെസിപ്പി വിളിക്കാം അപ്പൊ പറഞ്ഞു തന്നാമതി ആ ഓക്കേ ഓക്കേ
ഉമ്മാ